നമസ്കാരം
കേൾക്കുന്നുണ്ടോ
ആഹ് ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട് പറഞ്ഞോളൂ. എന്തക്കെ വിശേഷം
നല്ല വിഷ്
ആഹ് ചായ കുടി ഇല്ലെയ് ചായുട്ച്ചിട്ടില്ല. ഇന്ന് ആഹ് സമയായി ഇന്ന് പ്പോ ഭക്ഷണം കഴിച്ചത് കൊറച്ച് വൈകീട്ടാണ്. ഇങ്ങനെ പതുക്കെ കുടിക്കാന്ന് വച്ചു ഒന്നുല്ല വെർ ഇങ്ങനെ കഴിക്കാൻ തോന്നീല ഹാ കഴിക്കാൻ തോന്നീല.
ഓ അത് ശെരി മഴയൊക്കെ ഇണ്ടോ നാട്ടില് ആഹ് ഞാൻ കഴി ച്ചഴ്ച്ചൂ.
ആഹ് ആഹ് ചായട്ച്ചോ
ചായ കുടിച്ചില്ല ഞാൻ ഇപ്പൊ കൊറച്ചട്ത്താണ് ഫുഡ് കഴിച്ചത് ഒരു മൂന്ന്മണിക്കായപ്പോ ഞാറാഴ്ചക്കെല്ലേ കൊറച്ച് കെടന്നുറങ്ങി നല്ല മ യേര്ന്നു നാട്ടില് രാവിലെ തൊട്ടേ ഉ
ആഹ് ഇവ ഇവടിം തന്നെട്ടോ രാ ലെ തൊട്ട് ഉച്ചവര മഴേര്ന്നു പഷ് വെയിലില്ല മൂടി കെട്ടിയിര് ക്ക്യാ അവടെങ്ങനെ എങ്ങനെ മൂടി കെട്ടിയിരിക്ക്യാണോ?
ഇപ്പളു വെയിലില്ല മഴ ഉച്ചയ്ക്ക് കഴിഞ്ഞു. ഷേ പോ എന്താ പറിയാ മഴ ഏത് നിമിഷം പെയ്യാനുള്ള സാധ്
ആഹ് അതെ ആഹ് അതേപോൽ തന്നെ ഇവടെ രണ്ടു ഇവിടെ രണ്ട് മൂന്ന് ദിവസൊക്കെ നല്ല പൊരിഞ്ഞ വെയിലായിരുന്നേ ഇപ്പ നല്ല മൂടിക്കെട്ടി ങ്ങനെരിക്ക്യാ ആഹ് ആഹ് എന്തൊക്കെ വിശേഷം വീട്ട്ത്തെ എല്ലാര്ക്കും സുഖല്ലേ
വീട്ടിലെ എല്ലാര്ക്കും സുഖേല്ല ഏ എനിക്ക് മാത്രം കൊഴപ്പില്ല അമ്മക്കീ പനിയാണ് നല്ല പനിയാണ് ഇപ്പൊ വയറൽ പനിയാണ് രണ്ടും മൂന്ന് ദിവസായി ഇപ്പൊ ഇന്നലെ മെനിയാന്ന് ഹോസ്പിറ്റലൊക്കെ പോയി. പനി അധികായിര്ന്നു ഇപ്പൊ അങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയി ട്രിപ്പൊക്കെ ഇട്ട് വന്നതാണ്. ഫസ്റ്റ് അമ്മമ്മക്ക് തൊടങ്ങി പിന്നെ അമ്മമ്മ അമ്മയ്ക്ക് കൊട്ത്ത്.
ആഹ് അങ്ങനെ കൈമാറി കൈമാറിലെ അഹ് ഇവടെ അങ്ങൻതന്നെട്ടോ ഇവടെ നിക്കും മക്കക്കും ആഹ് ഭർത്താവിന് മാത്രേ ഇല്ലാതൊള്ളെ ബാക്കി എല്ലാർക്കും വയരൽപന്യേര് ന്നു പ്പ കൊർഞ്ഞു പക്ഷെ ചൊമ മാർണില്ല.
ആഹ് പനിച്ചങ്ങ് പോയാ കൊഴപ്പല്ലാര്ന്നു ഇത് ചൊമ വന്നാലാണ് മഹാ ചെല്ലറ ചൊമ പെട്ടന്ന് മാറൂല്ല ഭയങ്കരാ
ഇക്കിതാ രണ്ടാഴ്ച മുന്നോണ് ഇപ്പണ്ടായി മാറിയത് പക്ഷെ ചൊമത് വ രേ ചൊമച്ചോണ്ടിരിക്യാ
ആഹ് ഹോസ്പിറ്റലിൽ പോയപ്പോ എല്ലാരും എത്ര പേരാന്നറിയോ പന്യാ
ആഹ് ആഹ് ഇപ്പ അങ്ങനെ തന്നെ ഇപ്പൊ മഴക്കാലല്ലേ ഞ്ഞി മഴക്കാലം കയീണവരെ ഇ തന്നാവും വയറൽ പനി ഇതിന്റെ സീസണാ തോന്ന്ണു.
മ് ഒന്നാമത്തെ എടക്കെടക്ക് വെയ്ല് എടക്കെടക്ക് മഴ
ആഹ് അങ്ങനെ ആയാത്തന്നെ പ്രശ്നാണ് ആഹ് ആഹ് ന്ന്ട്ട് ഇപ്പ അമ്മക്ക് എങ്ങനെണ്ട്
ആഹ് ഇപ്പ കൊറച്ച് കൊറവ്ണ്ട് മരുന്നൊക്കെ കൊട്ത്ത് കുടിച്ചപ്പേ ഞ്ഞി നാളെ കാണിക്കാ
ആണിലേ കൊറേ പോണോ ആ
വേണ്ട വടെ അട്ത്തന്നേയാ ഒരു പത്ത് മിനിറ്റ് പോകാനൊള്ളു അതോണ്ടന്നെ വല്ല്യേ കൊഴപ്പല്ല.
ആഹ് ശെരിക്കും നമ്മള് വീടിന്റെ അട്ത്ത്ങ്ങനെ ആ ശ്പത്രി ഉണ്ടാവ്ണേ ഒരു നല്ലതെന്നേണ്ല്ലേ മ്മക്ക് എന്തേങ്കിലൊക്കൊന്നായി കഴിഞ്ഞാലേയ് പെട്ടന്ന് മണ്ടാനക്കെ ആഹ് ആഹ് അതന്നെ
കൊഴപ്പമില്ല വണ്ടി വെരും വീട്ടിൽ വെരേ വണ്ടി വെരും.
ഞങ്ങക്കൊക്കെ എന്തൊരു ബുദ്ധിമുട്ടാറിയോ കൊറേ അങ്ങട്ട് പോണം ആശോത്രീകേയ്
ഏ റോ വീട് എങ്ങനെയാ വീട്ടിലേക്ക് വീട് റോഡ് സൈഡ് തന്നെയല്ലേ വല്ല്യേ വാഹന
വീട് റോഡ് സൈഡല്ല കൊർച്ചങ്ങ്ണ്ട് ഉള്ളിക്ക് പോണം
ആഹ് എനിക്കിന്നെ അങ്ങനത്തെ പ്രശ്നോന്നൂല്ല
ആഹ് ആഹ് അപ്പന്തേലൊക്കെ രാത്രിയിലൊക്കെ വല്ല കുട്ട്യാക്ക് വെയ്യാതെക്കെ ആയാലേ അപ്ലാണ് പ്രശ്നം കൊർച്ചണ്ട് രാത്രീലൊക്കെ ബുദ്ധിമുട്ടല്ലേ കുട്ട്യാളേം കൊണ്ട് പോവാന് മ് മ് ആഹ് ആഹ് ഇന്ന് പ്പോ ഞായറാഴ്ചയപ്പോ എവ്ട്ക്കും പോയ്‌ല
ആ ഇന്ന് രാവിലെ പൊറത്തൊക്കെ പോയി മഴയാവോണ്ടങ്ങനെ പൊറത്ത് മീൻസ് അമ്പലത്തി പോയി ഇന്ന് രാവിലെ ഫ്രണ്ടിന്റെ കൂടെ ചുമ കൊറേ ആയി ഇങ്ങനെപ് പറയുന്നു നമ്മക്കൊന്ന് അമ്പലത്തിൽ പോണം ഓരോരോ തെരക്ക് കാരണം പ്പൊ ഇന്നലാണ് പ ഷെ ഇന്ന് രാ ഇന്നാണ് പറ്റ്യേത് രാവിലെ അമ്പലത്തിൽ പോക്മ്പോ മഴല്ലാര്ന്ന്ട്ടോ തിരിച്ച് ങ്ങോട്ട് വര്മ്പോ ആ മഴ ഫുള്ള്നനഞ്ഞു റ്റാ
ആഹ് ആഹ് ശെരി ആഹ് ആഹ് ആഹ് ആഹ് ആകെ നനഞ്ഞതല്ലെലെ ഞാനും തന്നെ അമ്പല പോയിട്ട് കൊറ കാലയി മ് ഇ ടെ വീട്ടില് വെളക്ക് വെക്ക അങ്ങനെയൊക്കെണ്ടെങ്കിലും
ആ എന്റെ വീട്ടിത്തന്നെണ്ട് ചെറിയൊരമ്പലം ചെറിയ അമ്പല അങ്ങനെ ഉത്സവൊന്നും കയ്ക്കൂല അല്ലാതെ നമ്മള് കുടുംബക്ഷേത്രൊക്കെണ്ടാവൂലേ പൂജ കയ്ക്കും ആ അല്ലാതെ തരൊന്നുല്ല പുറമേന്നുള്ള ആൾക്കാര് തരുല്ല കുടുംബത്തിലുള്ളവര് മാത്രം ചെറിയൊരമ്പലം
ആ ആ ശെരി വീട്ടിൽ ആരൊക്കെണ്ട്
വീട്ടില് അമ്മ ഞാന് അനിയ ത്തി അമ്മമ്മ പിന്നെ അനിയത്തീന്റെ കല്യാണം കഴിഞ്ഞാണ് അവളിപ്പൊ വടെണ്ട് അമ്മയ്ക്ക് വയ്യാത്തനെ കൊണ്ട് വന്നതാ പിന്നെ ഒരു മോനുണ്ട് അവനങ്ങോട് എന്നാൽ അവനും ആ പെങ്ങളെ മോനുണ്ട് അവന് ആവിടെ തന്നെയള്ള അളിയന്റെ വീട്ടിലാ പ്പവനും ഇങ്ങോട്ട് വന്നാലവനും പനി വര്വല്ലേ
ആ ആ ആ അഹ് ശരി ഏ ചെറിയ കുട്ടിയണോ
അല്ല ചെറുതല്ല നാലു വയസ്സ് നഴ്സറി പോകുന്നുണ്ട്
ആ ആ അ അഹ് ശെരി എങ്ങനെ ഇങ്ങളേറ്റ് നല്ല വില്ലത്തരണ്ടോ മാമേ കുമ്പളെ ആ ആ രണ്ട് കണ്ണും വാണല്ലേ
അയിൻ ചോയിക്കാണ്ടു
ആ ഇവടീം ഇവടങ്ങൻതന്നേണ് ന്റെ ആങ്ങളെ ന്റെ ആങ്ങളെര് ഏ ആങ്ങള വരുമ്പളൊക്കെ ഓ വിദേശത്താണ് അവിടുന്ന് വരുമ്പോക്കെ ഭയങ്കരായിട്ട് കുട്ടികളൊക്കെ ശല്യപ്പെടുത്തിയോണ്ടാ അടിച്ചിട്ടും മാന്തീട്ടും നുള്ളീട്ടും ഭയങ്കര രസാണ് അല്ലെ മാമമ്മാരോട് മാമമ്മാരോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടണല്ലോ മക്കക്കേയ് ല്ലെ അവിടെയൻതന്നേവും ലേ
ആ മക്കളുണ്ടെങ്കിലും സമയം പോകന്നറിയേല നമ്മളിങ്ങനെ വെറുതേക്കെങ്ങനെ ഇരിക്കുമ്പങ്ങനെ കളിപ്പിച്ചിരിക്കല്ലോ
ആ ആ ആ ആര ടീ - വി കാണല് ഇവിടെതാ മക്കളൊക്കെ ഫോണല്ലേ ഫോണ് ആ ബടിയങ്ങൻ തന്നെ ആ ഹ് ടി വി ഇവടെ എന്റെ അമ്മയ്ക്ക് ടി വി കാണും ബാക്കി എല്ലാരും ഫോണില
അ ആ അ അമ്മമ്മ ടി വി കാണു ഇവടെ അമ്മമ്മ ടി വി മറ്റേ ന്യൂസ് മാ ത്രം വേറൊന്നും കാണേല ന്യൂസിന്റെ ആളാണ് രാവിലെ തൊടങ്ങി
ആ അഹാ പിന്നെ അമ്മമ്മെങ്ങനെ നല്ല പ്രായ ആയതാണോ
ആ പ്രായം അത്യാവശ്യം നല്ല പ്രായുണ്ട് അത്യാവശ്യല്ല നല്ല പ്രായണ്ട് തൊന്നൂട്ടെറ്റ് വയസ്സായി ജാനു
ആ അഹ് ശരി
ഉം ഞാൻ ന്റെ അമ്മമ്മേനോട്‌ പറീം ഇങ്ങളെ പകുതി വയസ്സ് വരെ ഒന്ന് എനക്ക്ങ് ഇണ്ടാവൂല ആ ഒരു കുഴപ്പോല്ലട്ടോ ചെ കൊറച്ച് ചെവി കേൾക്കൂ ല ന്ന്ള്ള പ്രശ്നേ ഉള്ളൂ വേറൊന്നൂല്ല കണ്ണൊക്കെ നാലോണ്ണം കാണും കണ്ണട ഒന്നും ആവശ്യില്ല
ആ ആ നല്ല ആരോഗ്യല്ല് ലേ
പ്പൊ വീട്ട്ലെ പണിയൊക്കെ എടുക്കും ചെറിയ ചെറിയ പണികളക്കെ അടുക്കുള്ള പണിയൊക്കെ എടുക്കും മുറ്റടിച്ച് വാരും തൊടക്കും അത് മതിയല്ലോ അതന്നെ ഒരു ഭാഗ്യാണ്
ആ നല്ലൊരസാലേ ഈ അമ്മമ്മ അമ്മമ്മമാരൊപ്പൊക്കെ പറ്റിപ്പിടിച്ച് കിടക്കാനൊക്കെ അല്ലെ ഇങ്ങനെ കറക്കലുണ്ടോ നിങ്ങള്
ഞാൻ എന്റെ റൂമില കിടന്നുറങ്ങ ഇ എപ്പോഴെങ്കിലുക്കെ വെറുതെ ഇങ്ങനെ കാളിച്ചും ചീരിച്ചൊക്കെ ഓരോ വർത്താൻ പറഞ്ഞ കേൾക്കോ ഇങ്ങന കിക്കന്ന അല്ലാതെ
ആ ഞാനും എൻറെ അമ്മേന്റെ വീട്ടിൽ പോകുമ്പളേ അമ്മേന്റെ വീട്ടിൽ പോകുമ്പോ ഞാനൻ അങ്ങനെയണ് അമ്മമ്മേന്റെപ്പേ കിടക്കുള്ളു പറ്റി പിടിച്ച് പഴയ കഥകളൊക്കെ പറഞ്ഞ്
ഉം ആ ഉണ്ട് പഴയ കഥകളൊക്കെ പറഞ്ഞര അമ്മയ്ക്ക് ഒരുത എല്ലാ കഥയ അറിയാം
കഥകള് പറയാല്ലെ
മറ്റ എന്താ പറയാ ഓരോരോ ശാസ്ത്രജ്ഞന്മാര് ഇങ്ങനത്തെ കണ്ടുപിടുത്തങ്ങള് അതൊക്കെ നല്ലണം അറിയാ കുറച്ച് നല്ല കഥയുള്ള അമ്മമ്മിയ നമ്മളെക്കാട്ട് അറിവുണ്ട്
ആ പിന്നെ എന്തൊക്കെയ വിശേഷങ്ങള്
പിന്നെ ഇത അങ്ങനെ പോകുന്നു ഇനിയിപ്പോ എന്താ കുറച്ച സമയം ക ചായടിക്കണം ഈ മഴയല്ലെങ്കിൽ ഒന്ന കൂടി പുറത്തിറങ്ങണം വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് ബോറടിക്കും
ആ ആ കൂട്ടാരൊക്കെ വരലണ്ടോ വീട്ടിക്ക് കൂട്ടുകാരൊക്കെ വരലുണ്ടോ വീട്ടി
ആഹ് വരും വരും കൂട്ടുകാര് അധികംഓന്നുല്ല അധികം കൂട്ടുകാര അത്ര നല്ലല്ലല്ലോ ഒരു മൂന്ന നാല് ഫ്രണ്ട്സ് ഉണ്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഉണ്ടാവുന്ന എന്തിനും കറങ്ങാനും നദീനൊക്കെ പോവുന്നേ അല്ലാതെ കൂട്ടുകാ ഇഷ്ടം പോ
ആ ഉം പിന്നെ ആ പിന്നെ ഉച്ചക്ക് എന്തുന്നു ഭക്ഷണത്തിന് ക്കാന
ഉച്ചക്ക് മീൻ ഉണ്ടായിന്ന് പിന്നെ എന്തായാലും സാമ്പാർ ഉണ്ടായിന്ന ഉ വേറെന്താ എന്തോ ഒന്ന് ഉണ്ടായിൻ ആ ഒരു മറ്റേ എന്താ പറയാ നീളത്തിലുള്ള പയറില്ലേ അതിന്റെ ൻ എന്താ പറയ
നീളത്തില്ല പയർവ്
ആ അതന്നെ ഓര
ആ ആ ആ അ ശെരി പിന്നെന്തൊക്കെയാ വേറെ ആ മക്കളൊക്കെ ഇതോടെ കളിക്കാണ് മൂന്നാളും കളിക്കുക എന്റെ വീട്ടിക്ക് വന്ന് ഏയ് ആ പരിപാടിയല്ലേക്ക് അത അറിയേല്ല ആ അങ്ങ അങ്ങനത്തെ രി ക്രിക്കറ്റും ഫുട്ബോൾ അതൊന്നിക്ക അറിയില്ല അതൊന്നും കാണാറേ ഇല്ല ഇല്ലല്ല വല്യാൾ ഏഴാം ക്ലാസ്സിലാണ് രണ്ടാമത്തെ ആള് അഞ്ചില്
ഏ ഏഴാം ക്ലാസ് പഠുന്ന കുട്ടികൊക്കെ ഏഴാം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഫുട്ബോൾ പ്രേമികള ക താല്പര്യല്ല
അതല്ല അത് ആൺകുട്ടികള ആകുമ്പോ കുറച്ച് കാണുവല്ലോ ഇത് പെൺകുട്ടികളായിരുന്നു മൂന്നും പെണുങ്ങളാണ് ആ ആ അപ്പൊ അവര അതൊന്നും കാണൂല ആ അവരിങ്ങനെ വല്ല പാവ എടുത്തിട്ട് സാരിയും ചുറ്റി
ച ഗേൾസ് ഉണ്ട്ട്ടാ സ്പോർട്സ ആായിട്ട് കളിക്കുന്ന ഉണ്ട്ണ്ട് എന്റെ പെങ്ങൾ ഭയങ്കര അർജന്റീന ഫേന എന്നെ പോലെ തന്നെ
ശരി ഏ ഞാൻ പി അങ്ങനത്തെ ഒന്നും അയന്ന്റെേ ചെയ്യില്ല ഉം അവരവിടെ കളിക്കണ്ട് ഉ ഇനിയിപ്പോ വൈക കുറച്ച് ഇരുട്ടീയിട്ട് എന്റെ വീട്ടിൽ പോണ ഞാൻ എന്റെ വീട്ടിലാണേ ഇനി ആഹ ഇനി ഞങ്ങള് സ്വന്തം വീട്ടി പോണം
ആഹ ആഹ ആഹ
ഉംം അതുകൊണ്ട് എടുത്താ തൊട്ടെടുത്താ ഇല്ലല്ല ഒ അഞ്ച കിലോമീറ്റർ ഉള്ളൂ
ആഹ ആയിക്കോട്ടെ
വൈുന്നേരത്ത് വന്നാണ്ഞ് ഇവിടെ അച്ഛനും അമ്മില്ല സഹോ എന്റെ സഹോദരിയുടെ വീട്ടു പോയതാ
അങ്ങനെ എന്നാ ശെരി ഞാൻ വിളിക്കന്നൽ ഓ ശരി പിന്നെ വിളിക്കാവ ഉ
ശ ശരി ശരി